ഓ ആഹ കേക്കണ്ട് ഉ യം നല്ലമാരി മഴ അങ്ങ് കാലത്തു തുടങ്ങി
ഏ ഇവിടെ ഇടി വെട്ടി
ഇവിടെ ഇടി വട്ടുന്നു പക്ഷ മഴ പെയുന്ന ഇല്ല രണ്ടും ഉണ്ട് ഇടി വെട്ടണ കൊണ്ട് മഴയും വേണ്ട്
ആ
ഇവിടെ വെള്ള ഇല്ലല്ല രണ്ടു ദിവസമായി വെള്ളംല്ലല്ല നമ്മുടെ ഇവിടെ ഈ കുഴ പ്പുള്ളി ആ കൊഴുപ്പുള്ളി തുടങ്ങി പിന്നെ ഇങ്ങോട് വരെയും വെള്ളവല്ല
ശരി
അപ്പൊ തന്നെ പിന്നെ മ ഏ അതന്നെ വെള്ളം ആഹ മഴയതുകൊണ്ട് പിന്നെ വെള്ളം അങ്ങനെ ശേഖരിച്ച് വെക്കാം ഇപ്പ ദേ മഴ മാറും അപ്പ പോയി രണ്ടു ബക്കറ്റ് ഇട നിറഞ്ഞു വാം ആ ഒരു ജഗ്ഗാണ് വെച്ചേക്കണത്
ആഹ ആഹ്
അതിന്നും കോരി എടുത്തുണ്ടോന്ന്
ആഹ ഓ അങ്ങനെ
അങ്ങന പിന്നിന്നെങ്ങാനും ചൊറുകഴിച്ച്
ആഹ എന്നെന്തായിരുന്നു സ്പെഷ്യല്
ഇന്ന് ഇന്നലെ ആ വൈകുന്നേരം ചിക്കൻ വെച്ച അല്ല കോഴിക്കാറിവെച്ചിട്ടുണ്ടായിരുന്നു
ആഹ്
കോഴിക്കറിയായിരുന്ന് അപ്പോ കോഴിക്കറി ദേ ഇന്നത്തേക്കും കാലത്ത് പുട്ടും കോഴിക്കറിയും ആയിരുന്നു
ഹം ഉ
അപ്പൊ അതിന്റെ കൊറച്ച് ഉച്ചക്കത്തക്കും ഉണ്ടായിരുന്നു അതതെ എടുത്ത് വച്ചിട്ട് ഉം കുട്ടികക്കും കൊടുത്ത് ഞങ്ങേ കഴിച്ചു കൊടുക്ക്
പിന്നെ ചക്കയും മാങ്ങിയൊക്കെ ഉണ്ടോ ഇട്ടേ അതിന്റെ സീസൺ ആണോ
ഇപ്പ അത് കഴിയാറായന്ന് തോന്നണ്ട് കഴിയാറായല്ലോ കഴിഞ്ഞത് ആഹ കഴ്ഞ്ഞ കഴിഞ്ഞ ദിവസം കടെന്ന് മേടിച്ചായിരുന്നു
ആഹ് ആഹ ആഹ
കടെല് കൊറച്ച് കിണ്ണന്നതിന് അതിന് പൈസ കൂടുതലാണ് ചെറുത് ആ ഒരു കുഞ്ഞത് വാങ്ങിച്ചായിരുന്നു
ആഹ് ഇവിടെതുംല്ല പ്ലാവും മാവുമൊന്നുമില്ല
ഏ ഇവിടൊന്നുല്ല
പിന്നെ ചിലരൊക്കെ ഇന്നൊണ്ട് ഇപ്പൊ അതോന്ന് അവിടെള്ളോര് ഇങ്ങോട്ട് വീടിനടുത്തുള്ളവരൊക്കെ ഇപ്പോ തരും
ഉ അങ്ങനെ അരും തരൂന്നുല്ല ഇവിടൊന്നും
ആണോ ആഹ
ക്ക വീടുകളില് ചക്കക്കെ കിടന്ന് നശിഞ്ഞു പോയാലും ആരിക്കരിക്കൊന്നും കൊടുക്കോന്നും ഇല്യ
ഓ അങ്ങനെയല്ലേ നമ്മളിവിടെ പഷെ അങ്ങനെയൊക്കെ ഉണ്ട്ട്ടോ ഇപ്പം ആരും തരുമോന്ന്റിയില്ല എന്നാലും ഉണ്ടാവുമ്പോ അങ്ങനെ അവിടെ വെച്ചിട്ടൊ ക്കെ പോവും ചിലപ്പോ കോളിമ്പല്ലടിച്ചിട്ട് പോകും നമ്മള് തുറന്നു നോക്കും ആരാ വെച്ചേന്ന് കൂടി മനസ്സിലായിണ്ടാവൂല
അതെ
അനെയന്നെയാ എന്തായാലും ഇപ്പൊ കിട്ടിയത് ഞങ്ങളെ കുടുംബക്കാര് കൊണ്ടത്തന്ന് ഏ പള്ളിപോയപ്പോ കൊണ്ടുവന്നതാ
ഇവിടെ അങ്ങനെ ആരും തരാറൊന്നുല്ല കാരണം എന്തോ ഒര് ഇത് ഇപ്പൊ ഈ ഉള്ളവര് ഇങ്ങനിങ്ങനെ വീടികടന്ന് നശഞ്ഞു പോയാലും നമുക്കൊന്നും ഇങ്ങനെ കൊണ്ട് തരാറില്ല അതാരം ചക്കയൊക്കെ ഒന്നും അങ്ങനെ കിട്ടാറേയില്ല ചക്ക തിന്നനായിട്ട് ഭയങ്കര തിയായിട്ടിരിക്കണ്
ആണോ
ചക്ക വെച്ചിട്ട് വേറെന്നും നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി ആരെങ്കി ഇപ്പ കെഴിയോട് ഇല്ലെ കോഴികൊട്
ആ ഇവിടെ എല്ലാടെ ഉണ്ടാക്കും എല്ല അടാമേന്റെന ചക്ക വെച്ചിട്ട്
ചക്ക വെച്ചുണ്ടാക്കൂ ഓ അയ്ശ് അങ്ങനെ ഇണ്ടാക്കും അല്ലെ
ആ അതയെങ്ങനാ എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ പൊടില് ഇപ്പ ഗോതമ്പ് പൊടിയ
ആ
പിന്ന അരിപ്പൊടിയാ
ഉം
ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഏതില് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം ചക്ക ഇങ്ങനെ വേവിച്ച് ഉം ഉം പിന്നെ അത് അതെ കുഴച്ച് അതിനകത്തോട്ട് ശർ ക്കരയും ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നല്ല അട ഉണ്ടാ ക്കാം എല നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പൊ മറ്റേ എന്തെന്താണ് ആ അ മദിന കിട്ടണ പട്ടയില്ലെ
കറവപ്പട്ടെയോ
ആ അതി
അ ആ അല്ല അല്ല അല്ല
ഉം അത് പിന്നെ പരുത്തി പരുത്തിയില്ലേ പരുത്തി
അയിന്റെന്ത്
അയിന്റെ ഇല ആ വല്യ ഇല ആയിരിക്കുവല്ല
ആ അതറിയില്ല ആ
നിങ്ങ ഏതാ എടുക്കണ യൂസ് ചെയ്യണ വാഴയിലന്നെ എടുക്കണ
ആ എല്ലാ എലടെയാക്കുമ്പോ വാഴയില എടുക്ക
ആ ആ പണ്ടെന്ന വെച്ചാല് അങ്ങനെ നിന്ലയില് എല്ലാം മിക്ക ഇലകളും യൂസ് നമ്മ ഇങ്ങനെ ഉപയോഗിക്കുവല്ലോ ഉം മിക്കയിലകളയും നമ്മൾ ഉപയോഗിക്കും ഇപ്പ എന്ത വെച്ചാല് എല് ഇപ്പ എല്ലാരും വഴയിലതന്നെയാണ് എടുക്കണ
ആ അത് ഞാൻ വാഴലേ കണ്ടിട്ടുള്ളു വേറെ രീതില് ഞാൻ കണ്ടത് വാഴല്ലേല്
ആ പിന്നെ എന്ന് വെച്ചാല് വെള്ളമൊക്കെ കെറാൻ തുടങ്ങിയല്ലോ മഴയൊക്കെ പെയ്യുമ്പോ ചക്കല് അ വെള്ളം കേറല്ലേ എന്ന ആ നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വന്നാ പിന്നെ എല്ലാം ഇതൊക്കെ എന്ന വെച്ചാൽ ചെടികളും ഇതും മറ്റിയന്നാണ് വൃ ഇത് തൈകളൊക്കെ എന്നാ ഇതായി പോവും എന്നൊക്കെ പറയുമല്ലോ
ആണോ ആ
അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കൂടുതലും എല്ലാവരും ഇപ്പം വാഴല തന്നെ യൂസ് ചെയ്യണ അല്ല ഉപയോഗിക്കണുന്നത് നല്ല
അങ്ങനെ
അത അത് പിന്നെ അപ്പം നല്ല രുചി ഉണ്ടാ ചെറ്റയല കാണുന്ന ചിറ്റ് തലയില്ല ഇപ്പഴെന്നും
ആണോ നമ്മള് വെച്ചാൽ ചക്കന്റെ സമയത്ത ചക്കക്കുരു വെച്ചിട്ട് ചക്കക്കുരു കറി
ക്കക്കുരു കറീല്ട്നാണ് ചെമ്മീനൊക്കെയാണ് അതന്നെ ചക്കക്കുരു ആഹ് ചക്കക്കുരും ചെമ്മീനും
പിന്നെ ച
പിന്നെ ചക്കക്കുരു അതന്നെ അതന്നെ വെർ തെ പുഴുങ്ങും.
ആഹാ.
പം ചായുടിക്കാനൊക്കെ ആതെ പിന്നെ ത് വേറൊന്നും വേറൊന്നും വേണ്ട ഇനി. ഇനീപ്പോ അതന്നെപ്പോ ഇജ്ത് അയ്ന്റെത് തീരാറായല്ലോ ചക്കടേത്. കാലാവധി കഴിയാറായി.
പ്പൊ ഇള്ള ചക്കപ്പൊ അങ്ങനെ കുരുണ്ടാവല്ലോ?
പിന്നെ ഈ മഴ കൂട്ടിപ്പിടിക്കുമ്പോ എല്ലാം ചീത്താവോലോ. വെള്ളം കേറിയേക്കാ ച്ചീത്തായിപോവു അപ്പൊതാണ്ട് പ്പൊ പിന്നക്ക പിന്നെ നമ്മക്ക്നിവടെ കിട്ടണതും ചെൽതൊക്കെ ഇനിയിപ്പ വെള്ളം കേറിയതും കേടായതൊക്കെരിക്കൂലിനി കിട്ടണന്നത്. ശരി പ്പീ സമയത്തൊക്കെ ചക്കടതൊക്കെ ങ്ങണ്ടകാലത്ത
ആഹ്. നമ്മളെടെ നമ്മളെ പഴയ വീട്ടിലൊക്കെ ആയിന്നപ്പണ്ടായ്രുന്നു അപ്പൊ പ് പിന്നെ ഞങ്ങങ്ങള് ഞങ്ങളാർക്കേം കൊടുക്ക അങ്ങനെക്കെയ്ര്ന്നു.
ന്നെന്താ നമ്മക്കൊന്നു മതില്ലോ കുറേന്നും ആരും തിന്നുല്ലല്ലലോ തിന്നുല്ല
പിന്നെ ഈ വീട്ടില് പിന്നെ സ്ഥലംല്ലാത്തൊണ്ട് ആഹ് അതിന് അതൊ ആകെ പപ്പായൊ
ഞങ്ങക്കൊതെ വാടകവീടാണല്ലോ അപ്പൊത് കാരണംന്നാ അഹ് നമ്മെക്കും ഒന്നും ഇവടൊന്നും നട്ട് പിടിപ്പിക്കാനൊന്നും പറ്റ് റ്റൂലാ അയ് കാരണം ചക്കിം ഇല്ല മാങ്ങെയുമില്ല ഒന്നുല്ലാ.
മാങ്ങയാണെങ്കിൽ ഏഹ് പപ്പ വെരുമ്പോ കൊണ്ടരും.
ണ്ടെരും പപ്പയുടെ സ്ഥലത്ത് അവ്ടെ പണിസ്ഥലത്തിന്റെ അവ്ട്ന്ന് കൊണ്ടെരും കൊണ്ടെരും ആഹ് അതെ.
യെസ് ഏഹ് ഇന്നെലെ ആണെങ്കി സാറ് എനിക്ക് കൊണ്ടെരും ഞാ അവെടെ വന്ന് പറഞ്ഞൊട്ത്ത അളവിൽ വാങ്ങി ആഹ് ഇതാക്കിയെപ്പോ
ഇതാക്കിയെപ്പോ കൊണ്ട് വെരും ആഹ് ഞങ്ങെൾ ഇവെട്ന്ന് കടകളിന്നാ മേടി ക്കാർ ഇവെടെ ആരെങ്കിലൊക്കെ പൊറത്തോട്ട് പോവുമ്പോ കടെന്ന് വാങ്ങിച്ചൊണ്ടും വെരും.
ആഹ് അതെ പ്പ കടെന്ന്‌ നമ്മെൾ ഇങ്ങനെ കിട്ട് ട്ടുമ്പോ കിട്ടും അല്ലെങ്കി കടെന്ന് എന്നെ
കടെന്ന് വാങ്ങിച്ചു കൊണ്ടെരുമ്പോ പിന്നെ നമ്മുക്ക് കൊഴപ്പയില്ല പിന്നെ പൈസ പിന്നെ പോവും
അതെ കോ നല്ല മാങ്ങെ ഒക്കെ ആവുമ്പോ പിന്നെ കൊർച്ച് ശരീരത്തിലേക്ക് ഇതാവും
ആഹ് നല്ലെയ് ആണല്ലോ പിന്നെ പിള്ളേര്ക്കും കുട്ടികൾക്കും നല്ലതാണ് എന്തെങ്കിലൊ താ ഇണ്ടാക്കി കൊട്ക്കാനും. അതെ ഉം അതെ പണ്ടെന്ന് വെച്ചാൽ ഈ മാങ്ങ വെച്ച് ഐസ്ക്രീമൊക്കെ ഇണ്ടാക്കുവായ്ര്ന്നു ഇത് ഇങ്ങെനെ നമ്മുക്ക് ഇങ്ങെനെ വാങ്ങിച്ചു വരുമ്പോ ഇപ്പൊന്നൊന്നും മേടിക്കാനേ പറ്റ്ണില്ലതൊന്നും. കാരണം എന്റെ ഫ്രണ്ടന്റെ എന്തോന്ന് പറഞ്ഞത് മാ..... ആ.....
എന്തോ മാങ്ങ വെച്ചിട്ട് മറ്റേ മിൽക്ക് മെയഡ് വെച്ചിട്ട്.....
ആഹ് പുട്ടിങ്ങ.......
ആഹ പുട്ടിങ്ങാണോ എന്തോ സാധനങ്ങളോന്നിട്ട് കാണിച്ചത് യൂട്യൂബില് ഇതൊന്ന നന്ന രസായിരിക്കും....
ആ അതെ......
ആ......
ആ മാ അതെ... ഞാനും ഇന്ന് കണ്ടായിരുന്നു മാങ്ങ വെച്ചിട്ട് ഈ മാങ്ങല്ലേ..... മാങ്ങ ഒരു ഒരുമാതിരി ഇതായത്ന്ന് വെച്ചാല് പഴുത്തതും അല്ലാത്ത.....
ആആ ആ.....
അതിന്റെ എല്ലാ വശത്തും നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കീറണം
ആആആ......
ആഹ എന്നിട്ട്..... അത് ഒരു അതായത് ഒരു കലത്തിലോട്ട് വെച്ചിട്ട്..., അതില് മറ്റേ നമ്മടെ
ആആആ.......
എന്നിട്ട് കൊറച്ച്.... ശർക്കര മുളക് പൊടിട്ട മുളക് പൊടണ ഇല്ല പച്ചമുളക് ആഹ് ഉണക്ക മുളകില്ലേ......
കായ്മോളൊക്കെ ആ....
അതിന്റെ പൊടിയിടണം.......
ആണോ ആ.....
പൊടിയിട്ടിട്ട് വെള്ളത്തിൽ പൊടിയിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും....... ശർക്കരയും കൂടി ഇട്ട് ഈ മാങ്ങ വെള്ളത്തി ഇടണം....
ആഹ് ആആ....
ഉം......
ന്താണ് ഒരു ഇത് ഇങ്ങനെ ശർക്കരി ഇങ്ങനെ പറ്റണ വരെ...... തിളപ്പിക്കണമന്ന്.......
ഓ...
ഉം നല്ലരു രുചിയണന്ന് പറയണ്ട്...... ഉ തിന്ന ഒരു കഴിച്ചവരൊക്കെ പറയാന നല്ല ടേ..... ഇതുണ്ടെന്ന് പറയ രുചിയുണ്ടന്ന് പറയാാണ്.......
ഹ ഹ..... എന്തായാലും ചേയിച്ചന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് പറ റിസൾട്ട് എങ്ങനെയുണ്ട്.......
പക്ഷെ എന്താ മാങ്ങട കാ...... കഴിയാറായില്ല ഇനി എവിടന്ന് കിട്ടുഞ്ഞത്......
മാങ്ങ ഇവിടക്കന്നാ ഇവിടത്തെ മാങ്ങട്ട.....
ആഹ് എവിടെ പോകനി ഇവിടെ ന ഇവിടെ...... എല്ലാം ഇപ്പ വീഴന്ന്ക്ക ചീത്തായിട്ടുണ്ടാവും.....
ആഹ നമ്മളടു
നമ്മുടെ അടുത്ത മാങ്ങ
അടത്തിൽ ചോറ്
പക്ഷെ നമുക്ക് അടയൊന്നും മേടിക്കാൻ പറ്റുന്നില്ല കടയൊന്നും വാങ്ങിച്ചിട്ടന്നും ഇല്ല....
ആ ഇപ്പ എന്തെങ്കിലും നല്ല ഇതായിരിക്കുള്ളൂ കൊണ്ടുവരു്പോ നല്ല വാങ്ങിയിരിക്കു....... പക്ഷെ എന്തെങ്കിലും ഒരു സൈഡില് ഇതാ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ..... കറുത്ത പാടെന്തെങ്കിലും നമ്മ അതും മാങ്ങേമ്മ കണ്ടിട്ടുണ്ടെങ്കില്-
ആഹ്
അപ്പം അതിനാത്ത് പുഴുവരികയുള്ളൂ
ആഹ് അങ്ങനെ ഇതിന് മുമ്പ്
ആഹ് ആ അതാണ് നമുക്കപ്പ അത് പൊറത്തുനിന്ന് നമുക്കത് വേടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കോള്ളൂ കാരണം ഇത് ഇങ്ങനെ കണ്ടേക്കണോണ്ടേ
ആഹ്
ഞാൻ എവിടെന്നെങ്കിലും ഇനി എവിടെന്നേ കിട്ടിയാലോന്ന് ഡ്രൈ ചെയ്ത് നോക്കണം എന്താണ് അതിന്റെ രുചീന്നൊന്നറിയണോല്ല ഓരോന്ന് ഇങ്ങനെ കാണുമ്പൊളൊക്കെയാണ് അയിന്റി എന്തേലും ചെയ്യാന്ന് തോന്നല്
ആഹ് അയ്ശെരിയാ യൂടൂ നിനിയിപ്പോ ചായ കുടിക്കണം ഉം വൈകുന്നേരം ആയല്ലോ
ആഹ് ഇട്ടായീ ചായ ആ ചാ